ആ
എന്താ വർത്താനക്കെ?
നല്ലത് സുഖായിട്ട് പോണ്.
ഉ ചായൊക്കെ ണ്ടാക്കാനായില്ലേ?
ആ ണ്ടാക്കാനായി നീക്കാം മട്ച്ച്ട്ട് ഇവിടെങ്ങനെ ഇര്ക്കാ.
ആഹഎല്ലാം കഴിഞ്ഞന്ന് ഇക്കുമ്പോളേ കരവിന്റെ ഒരു ചായക്കൊടില്ലേ
ചായക്കുടിവനെ
പിന്നെരുഹേ അട്ക്കളെയെക്ക് ഉച്ചക്കെല്ലാ പണികയ്ഞേർങ്ങിയ പിന്നെയർങ്ങാ ഭയങ്കര മടിയാ.
അതെ എന്ന ആർക്കാ അൻത്തനെ.
ആ മക്കള് സ്കൂൾട്ട് ആ മക്കള് സ്കൂൾ ട്ടെരുബെളേ
അതെ ആ ഇന്ന് ഞാ ൻക്ക് ബിരിയാണി ണ്ടാക്കിക്കാ അപ്പ പിന്നെ അത് തിന്നും കൊഴ്പ്പല്ല സ്പെഷ്യലികള് ബിരിയാണി മന്തി ആ നെയ്ച്ചോറോ അങ്ങനെ എന്തേലൊക്കെ ചോറ് ട്ടിക്ക് അങ്ങൻത്തൊക്കെണെങ്കില് ഓൽക്കത് മതി എല്ലാത്ത എനിക്ക് കടി ഇണ്ടാക്കണം എന്തെങ്കി ക്കെവാണം അല്ലെങ്കിൽ എന്തെലൊക്കെ വാങ്ങികൊണ്ടരും ഇന്ന്പ്പംഞ്ഞ് പ്പം അത് മതിയെച്ച്ട്ട് അമർന്നിരിക്ക ക്ക നീക്കാതെ
ഞാൻന്ന് പത്തിരി ഇണ്ടാക്കിയ്ണ്ട് രാവിലെ പ ത്തിരിണ്ടാക്കിയെണ്ട് ഓൾ ഓള്തിന്നെയ്ക്കും മകള്
ഏ
ഓൾക്ക് ബേക്കറി കണ്ടാപിന്നെത്ത് ബേക്കറി ഇല്ലാതോണ്ട് തിന്നെയ്ക്കാരം അല്ലെങ്കി പിന്നെ ബേക്കറിമ്മ ക്കാണ്
ഏ ശെരി ബേക്കറി വേണല്ലേ
ഉം എന്തേലും ബേക്കറി അല്ലെങ്കിൽ എന്തേലും പൊ പൊരിക്ക ആ ചോറ് തിന്നൂല ഭയങ്കര മടിയാ ചോറ്ന്നാൻ
ഏ
ചിരേറ്റൊക്കെ അങ്ങനെ തന്നെ ഉൽക്കുമാണ് ബേക്കറി മുട്ടായിയും ബേക്കറി
ഏ അത്ശെരി
വാണ് കിട്ടല് എൻ്റോടെ പിന്നെ ആങ്ങളിം വാപ്പിം ഇങ്ങനെ കൊണ്ട് വരും ഒരാൾ അങ്ങട്ട് പോകുമ്പളുംകൊണ്ടരും പോകുമ്പോ കൊണ്ടരും മുട്ടായി തിന്ന്ങ്ങട്ട് ഓല്ക്ക് പൂതിങ്ങട്ട് തീരൂല
ഉം കുട്ടിയാള് കുട്ടിയാള് വന്നെ ഇഷ്ടത്തില് കൊണ്ടൊന്നൊട്ക്കും ചെയ്യും
ആ വാപ്പ പിന്നെ അങ്ങനെ അ് ആ വാപ്പ പിന്നെ പയോം പിന്നെ എന്തെങ്കിലും ഫ്രൂട്സോ അങ്ങനത്തെന്തേലും അധികം കൊണ്ടര എന്റെ ആങ്ങളേണ് പലതരം മുട്ടായികൾ കൊണ്ടന്നൊട്ക്ക പൈസായിട്ടും മഞ്ചായിട്ടും മറ്റായിട്ടും പലെ കാണാത്ത ഒരോ മുട്ടായികള്
ആഹ് ആഹ് ആഹ്
അവ്ടെ ഉമ്മ പറയും ഞാൻ എന്തെങ്കിലും ഒരു അ് ഒരു സോപ്പും പൊടിയോ വേറെ എന്തെങ്കിലും പറഞ്ഞാ അന്ക്ക് കൊണ്ടരാന് അന്റെട്ത്ത് പൈസ ഉണ്ടാവൂല ഓൽക്ക് മുട്ടായി വാങ്ങണേല് അന്ക്ക് അൻ്റെട്ത്ത് നല്ല പൈസണ്ടാവും ആ കിന്റെർജോയി ഒക്കെ കൊണ്ടന്ന് എത്രേ പൊറ്പ്യല്ലേ ആയി സോപ്പ്പ്പൊടികൊണ്ടരാന്പറ്ഞ്ഞാ അൻ്റെട്ത്ത് പൈസ ഉണ്ടാവില്ല അതുകൊണ്ടരാന് ഇണ്ടാവും ഉം അതുപോലെ കളിപ്പാട്ടം ആഹ് കളിപ്പാട്ടോ അതുമിതൊക്കെ കൊണ്ടരും ആഹ് ചെറിയ കുട്ടിയാക്കെന്നെ എന്തോ ഒരു കളിപ്പാട്ട ഓന്റെ ഹെഡ്സെറ്റ്ട്ത്ത്ങ്ങനെ വൽച്ചപ്പോ, ഇങ്ങക്ക് ഞാൻ കൊണ്ടരാർഞ്ഞാണ്ട് അപ്പം വണ്ടി ഇട്ത്ത് പോയി ഓന് കുട്ട്യാക്ക് കളിപ്പാട്ടം കൊണ്ട
ഏ അങ്ങൻത്തീനൊക്കെ ഇൻട്രസ്റ്റാലെ?
ആ, ഓന് കുട്ടിയളെ ഭയങ്കര ഇഷ്ട
ഏ പെണ്ണട്ടീട്ട്ണ്ടാവൂല്ലലെ..
ആ ഇല്ല കല്യാണം കഴിച്ചീല്ല. കല്യാണം കഴിച്ചോണ്ടായിന് ഇരുബത്താറ് വയസ്സായിനി
ഏഹ്, കല്യാണം കഴിച്ചാനൊക്കായി
ഓനോട് പ പറഞ്ഞാ പണ്ണൊക്കെ തരണ്ട് അത് പറഞ്ഞ ഓൻ തെറ്റില്ല അപ്പൊ ഞങ്ങൾ പിന്നെ പറയില്ല
ഓനിഷ്ടല്ല്യാ?
ഓന്ഷ്ടല്ലേക്കും, എത്താ അറീല. ഓന്റെ ഉള്ളൊന്നമ്മക്കറീല. ഞങ്ങക്ക് പിന്നെത്ത, ഞമ്മള് കുട്ടികള് സ്കൂൾ മദ്രാസ്സ്ക്കെ പോയി, അപ്പോ അമ്മള് ഞങ്ങള് വീട്ട്ക്കൊങ്ങനെ എപ്പളേലൊക്കെല്ലേ പോകുള്ളു.
അതന്നെ
ഒറ്റക്കാറിയുമ നമ്മുക്കൊരു സങ്ക
അതുപോലെ ഓനൊ റ്റക്കെന്നൊള്ളൂ?
ആ ഓനൊരൊറ്റക്കൊള്ളു. ഓനൊരാൺകുട്ടിയന്നൊള്ളു.
അത് ശരി, പെൺകുട്ടിയള് ഇങ്ങള് രണ്ടാളോ മൂന്നാളോ?
അല്ല ഞങ്ങള് നാല് പെൺകുട്ടിയാള്ണ്ട്. ഞങ്ങള് പറയേ ഏതായാലും മാണ്ടില, ഓന്റെ ഇഷ്ടത്തിന് ഞങ്ങളെല്ലാരും മ്മി വാപ്പിയും പങ്ങന്മാരൊക്കെ നിക്കും ഓന് ഒന്ന് സമ്മിച്ചാൽ മതി ഓന് ആളിയന്മാരൊക്കെെ പ ഇജൊന്ന് പർഞ്ഞ, അൻക്ക് പൈസല്ലെങ്കി ഞങ്ങള് തന്ന് സഹായിച്ച, എത്തജ് സമ്മയ്ക്കാത്തേ ചോയ്ച്ചും.
പിന്നത്തലേ ഒൻക്ക് ത്ത വേണ്ടാത്തപ്പോ
എന്താ അറീല
യാ അങ്ങനത്തെ ആ ആരെലും ഉണ്ടാവോ ന്നാ പറഞ്ഞൂടല്ലേ
അത് ഓന് പറിണില്ല. ഇമ്മിം, വാപ്പിം പറ്യ അൻക്കാരെ- രെങ്കിലുണ്ടെങ്കി പറി, ഞങ്ങള് നടത്തിത്തരാന്ന് ആഷ
അ അ അവനിഷ്ടല്ലേ
അ എന്താ അറിയില ഓന്റെ ഉള്ളിലെന്താറീലല്ലോ ന്നാലും ഓന് പർഞ്ഞൂടെ, ഒന്ന് തല ഒന്ന് പ ആ അറീല, അങ്ങൻത്തെ കൊയ്പ്പൊന്നു
ഏ ഞ്ഞങ്ങനീണ്ടോലൊ ചെലോൽക്ക്
ആ
ഞങ്ങനെറ്റേണാവോ പറ്യ
ഏയ്ൽ വണ്ടീലും വലേലും ചെന്ന് ചാടാതെക്കട്ടെന്ന ഞങ്ങളെ പ്രാർത്ഥന.
ആ ന്ന് ലെ അത് ശരി
അല്ലെ ഇപ്പത്തെ കൊറേ അല്ലെ നമ്മള് ചില പെണ്ണുങ്ങൾണ്ട് പൈസക്ക ആയിട്ട് പിന്നെല്ല നാടുക്കൂണല് അങ്ങനെണ്ടാവും. ഏതാലും എന്താ അറീല. ഹാ ഞങ്ങളിങ്ങനെ പറിം. ഇപ്പന്റെ അനിയത്തി പറഞ്ഞപ്പോ, ആളോട്പ്പത്തേ മിണ്ടലില്ല. ഞാൻ കൊറേ പർഞ്ഞ്, ഇന്നോട് മു ഉം ഉം. ഞാൻ പറഞ്ഞ് ഇന്നോടും ഇന്നോട് മു ല്ലേനി. പിന്നെപ്പ ഇന്നോട് നന്നായി, ഇന്നോട് നന്നായപ്പൊ ഞാൻ പറഞ്ഞ് ഇഞ്ഞ് ഞാനാ വാത്തക്കെനെടപെടൂല, ഒനൊന്റെ ഇഷ്ടംപോലെ, ഞങ്ങക്ക് ഏതായാലും ഞങ്ങക്കൊരു കൊയ്പ്പു
ആ പിന്നെ, ഓനല്ലേ കൊണ്ടെട്ക്കണൊക്കെ നമ്മള് പിന്നെ നമ്മളെപ്പളേല്ലെ പോവുള്ളു.
ആ അപ്പൊ ഞാൻ പറഞ്ഞ്, ഇച്ചാരെ കെട്ട്യാലും കൊഴപ്പല്ല, ഞാൻ ഏതിലൂല്ല. ഇന്നെ കാണാനും വിൾച്ചണ്ടാ ഇൻക്കങ്ങൻത്തെ ഒരു പരാതീല്ല. അവനാൻ കൊണ്ട അവ്നാനാണ് കൊണ്ടട്ക്കല്, പിന്നെമ്മള് കുറ്റും കുറവും പറയാൻ നമ്മള് വരെ തെയ്ഞ്ഞോലൊന്നു അല്ലല്ലോ.
അതന്നെ
നമ്മളിപ്പോ വേറെ വേലക്കാരത്ത്യായി കൊണ്ടരൊന്നുല്ലല്ലോ അവനാനൊരു എന്തേലും വേണ്ടിട്ടല്ലേ നമ്മക്ക് വേലട്ക്കാനൊന്നുംല്ല അപ്പൊ അവനാന് ഇഷ്ടംല്ലെ അവനാൻ കൊണ്ടന്നോട്ടേന്ന് ഞാൻ അങ്ങനെ പറ്യല് ഇന്നെ വിളിച്ചണ്ട
ആഹ്
പറിംമാണ്ടാറിയല ഓന് ഓന് ഇഷ്ട്ടല്ലെകൊണ്ടന്നൊട്ടെ ആ ഓനെത്തും പണില്ല ഓന് ഓട്ടോമ്മലും പോവും പിന്നെ പന്തൽപ്പണിണ്ട്
ഹെ
ആയി
ആഹ് ശരി
ഓൻ നോക്കിയ എല്ലാരും കൂടി ച്ച ആ ളെ ആളിയൻമാര് ഒക്കെ കൂടി സഹായിച്ചും അയ്ന് ഓൻ എത്തെങ്കിലും പറേണ്ടേ അനിയെത്തി പറഞ്ഞു അനക്ക് കഴൂല്ലെങ്കിൽ നമുക്ക് ചെറുതാക്കി കൂട്ടിക്കൊണ്ടരാ നിക്കാഹ്കയ്ച്ച് കൂട്ടിക്കൊണ്ടരാന്നൊക്കെ പറഞ്ഞു ഓൻ കേക്ക്ണില്ല
ശെരി
ത്ത് പറയില്ല കാരണം എനിക്ക് ഈ രണ്ട് മക്കളെയ്ട്ട് വിചാര്ച്ച്മ്പോ പോകാൻ കയൂല അപ്പം ഞാന് ഓനെ വിളിച്ചല് പിന്നെ അതും കൂടി ഇല്ലാതാക്കണ്ട വെച്ചാണ്ട് ഞാൻ ഇപ്പം എത്തും പറയാൻ പോകലില്ല
ഹെ അത്ശെരി
വെഷമണ്ടോ അവും അറിയില്ല ഒന് ആരോടും ഒന് കാരണം ഒര് ഏട്ടന്മാരും അഞ്ചന്മാര് അങ്ങനെതൊണല്ലാ
പറയൂ കാര്യം പറയാ ആ അതണാവല്ലേ
നെ പൊങ്ങമാരോട് ചെലപ്പം പറയാനാവൂല അങ്ങട്ടാണോ അറിം ഓന്റെ ഞങ്ങ ഫ്രണ്ട്സൊക്കൊ ഒക്കെ അറിയാ തോന്നണ അപ്പ ഓലൊന്നും ഒന്നും പറയില്ല ഫ്രസിനോട് ചോദിച്ചാ നേരെ ഓനോട് പോയി ആ ഓനോട് പോയി പറഞ്ഞുടുക്കും അപ്പൊ പിന്നെ ഞാഞങ്ങങ്ങള് വീട്ടുകാര് ചോദിച്ച അന്വേഷിച്ചട്ടുണ്ട് ആ ഫ്രണ്ട്സ്ക്കെ ഓനോട്‌ ഉ ആ ആ പോ ഫ്രൻസാളോട് ചോദിച്ചാ ല് ആന്റെ പെങ്ങള് ചോയിച്ചിണ്ട് അറിമ് അപ്പൊ പിന്നെ ഓരോ തെറ്റിക്കാര്ല്ലേ അ ആ
വേ കാര്യട്ട എന്തോണ്ട്
ആ ആണപ്പയും മറിച്ചക്കലുണ്ട് ഏതാലും ഇണ്ടാപ്പൊഅനിയത്തിൻഡ് കല്യാണം കഴി ച്ച് അനിയത്തിണ്ട് വീട്ടില് പ മ്മി വാപ്പിമ് ഇങ്ങനെ ഒറ്റക്ക ആവുമ്പഴ ആ പിന്നെ വിധി ആവുമ്പോ ഒക്ക ഇണ്ടാവക്കും
അതന്നെ അങ്ങനിംണ്ടല്ലോ സമയം എടുക്കണ്ട അപ്പത് എന്നിട്ട് അ ശരി ചായടി കയിഞ്ഞോ
ചായ ഇടുന്ന് കഴിഞ്ഞില്ല ഞാന് ഇ നിസ്ക്കാരം കഴിഞ്ഞ മക്കൾ ഒറങ്ങ ഇവിടെ ഇരിക്കുമ്പോത്തിന് ഇങ്ങനെ
ഹെ ഇന്ന്ന്ത ഉണ്ടാക്ക
വല്ല വല്ലോൾ ഇവിടെ മണലും മണ്ണ് കളിച്ച ഫോണ് വെച്ചിട്ട് മണന്ന് കൊടുക്കൻ
ഏ അലങ്ങി ഇന്നിന്നെന്താ കടിയന്താ
കഥ ഞാൻ രാ പത്തിരിണ്ടാക്കിയുണ്ട് രാവിലെ
ഏ
പത്തിരി കറിണ്ട്അപ്പൊ ഞ അഹ് തിന്നോള്ളൂ മക്കളൊക്കെ ക്കെ ന്ന് കൈ കൊടുത്താ ആ ഞാൻ രാവിലെ ചുട്ടച്ച അഹ് ഇന്നൊരു പൊടി വട്ടി കുറച്ച് വെള്ളം കുറഞ് ചെല പൊടിക്ക് കുറച്ച് വെള്ളംമാണല്ലോ അപ്പത് കൊറച്ച് പൊടി വെള്ളം കുറഞ് ഞാൻ ഏറെ പാരല്ലേ പ്പൊ ഞന്ന് കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട്ള്ളിന്ന്. പ പത്തിരി ഇങ്ങനെരു പൊട്ടല ഈ ഫ്രിഡ്ജിൽ വെച്ചാ ഒന്നും കൂടി പൊട്ട വെച്ച് കണ്ടേ
ചുട്ടച്ചതാവൂലേ.
ആ പിന്നെ വേണ്ട ഞാന്. ചൂടുക കൊറച്ചായാലും ഗ്യാസ് കത്തി ആ- ഞാങ്ങന വിചാരിച്ചാണ്ടാണ് ചുട്ടച്ചത് ആവിക്ക് വൈുന്നാർ ആവിക്ക് ചൂടാക്കാ.
ആഹ് ആഹ് -
തിനോട് വല താല്പര്യന്നുല്ല.
കറി എന്താ?
കറി ഞാനാ ബീൻ ബീൻസ് കറി പച്ചപ്പട്ടാണി.
ആഹ് അതാ.
മ്
ഏ അത് പറ്റോല്ക്ക് ക്കായിക്ക്?
ആഹ് ആ ഞാ തേ തേങ്ങ രച്ചാണ്ട് മുളക് ടാതെ തേങ്ങരച്ച വെച്ച ഓള്ക്കിഷ്ട്ട.
ഏ അത് ശരി.
ക്ക് തേങ്ങ അരച്ച കറിയ -
ആണോ?
മ്മ് ഊകത ഇഷ്ട്ടം.
ഏ ഓരോരുത്തർക്കും ഓരോന്നല്ല-
ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ അങ്ങനെന്നെ. ആഹ് ഓക്ക് ഇഷ്ടാ നമ്മള് രാവിലത്തെ രാവിലത്തെ കടി കിട്ടോ ദോശ.
ആ അങ്ങനത്തി
അങ്ങനത്തക്കെ ഓ- ക്കളത്തെ ഇഷ്ടം ഇൻക്ക് ചെ കോഴി ചിക്കനൊക്കെ മുളക് ഇടുന്ന ഇഷ്ടം. അതെ പിന്നെ വെരട്ടണം വെരട്ടണൊക്കെ
ആ അല്ലെ അങ്ങനെ രാവിലെ വൈകുന്നേര രാത്രിക്കത്തൊക്കെ ബാക്കിയിണ്ടെങ്കിൽ ഞാന് ഒരു ഉള്ളിയും, തക്കാളിയും, ചെറിയകിഴങ്ങക്കെയിട്ട് അങ്ങാണ്ട് ആ കറി ഇക്കണ പകരും എന്നിട്ട് ഒരു കറി ആക്കും അങ്ങനെ കാട്ടും. ചിലപ്പോ കൊത്തി തേങ്ങരച്ച് പാറലുണ്ട്ട്ടോ
ആഹ് അ തേങ്ങ ചിക്കൻക്കറി അല്ലെങ്കിലും തേങ്ങരച്ച പാറണ വേറെ ഒരു രസാണല്ലോ.
ആഹ് രസയിണ്ട്.
ഞാന അതേവരെ വെള്ളപ്പൊത്തക്കെ ഉണ്ടാക്കിയ നല്ല രസ വെള്ളപ്പൊക്കെ ഒണ്ടാക്കുകയാണെങ്കില് വെള്ളപ്പൊക്കെ ഒണ്ടാക്കായാണെങ്കില് ഇണ്ടാക്കിയ നല്ല ഇഷ്ടം ഇവൾക്ക് നല്ല ഇഷ്ടാ
കൈക്ക് ഈ ഗ്രേപീസിന്റെ കറി നല്ല ടേസ്റ്റ് ആണല്ലോ. പച്ചപ്പട്ടാണിന്റെ വെള്ളപ്പത്തക്ക്.
ആഹ് പിന്നെ അതേപോലെതന്നെ. ഞാന് ഉഴുന്ന് ദോശ ഇണ്ടാക്കും ഉഴുന്ന് ദോശ സാധാ ദോശട്ടി ചുട്ടുംക്കക്ക് ഇഷ്ടമല്ല ഞാനി അവളെ ആ നോൺസ്റ്റിക്കിന്റെ പത്തിരിചട്ടി ഇണ്ടാവല്ലെ ആ ആ അങ്ങനെ പറഞ്ഞ നല്ല വ കട്ടില്ലാ നൈസാക്കി വെട്ടിയവർക്കല്ല ഇഷ്ടം അയക്ക് പിന്നെ ചിക്കൻ കറ് കൂടെ ആയാല് ആ ആ നൈസായി കിട്ടും ചെയ്യും.
അതെ ഉം അങ്ങനെ പോണില്ല പിന്നെന്താ?
പിന്നെ എന്തൊക്കെ സുഖാണ് അങ്ങനെ പോണു ന്നാ അയ്കൊട്ടനാല്.
പിളിച്ചില്ലേ എന്നെ വിളിക്കൊണ്ടി.
ങ്ങനെ എന്നാ ശരി എന്നാ